പോട്ടിരിക്ക്ണ.
ആ സുഖായിട്ടിരിക്കുന്നു. അവിടെ സുഖണോ? അതെ അതെ ആഹ് എന്ത്ണ്ട് പരിപാടികള് മഴയക്കല്ലേ
ആഹ് മഴയൊക്കേണ് അത് കാരണം പുറത്തേക്കൊന്നും എറങ്ങിയിട്ടില്ല വന്നും പോയി വന്നും മഴരിക്കണല്ലോ
ആഹ് അതെ അതെ ഇടക്കിടക്ക് മഴ അതെ ആഹ് എന്തുണ്ട് പിന്നെ വേറെ പരിപാടികൾ
ഞടെ വടെ ഉൽസ് തുടങ്ങാനാണേ
എന്നും ഈ മഴയത്ത് ഉത്സവം തുടങ്ങും അല്ലേ
ആഹ് അതാണ് ഈ പടക്കംപുട്ടിയും അതെല്ലാം എങ്ങനെ സംഭവംന്നണ ഇവടെ അഞ്ചു അഞ്ചൂസം ഉത്സവാണേ കഴിഞ്ഞാ നിങ്ങളതൊക്കെ കഴിഞ്ഞാ
ഞങ്ങളുടെ ഇവിടെയൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഇവിടെ ജനുവരി ഫെബ്രുവരി ആഹ് ഒരു സമയത്തായിരിക്കും കൂടുതലും ആഹ് ഫബ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ സമയത്ത് പിന്നെ അങ്ങട്ട് വിഷുവിന്റെ ഒക്കെ മുമ്പൊക്കെ ഉത്സവങ്ങളൊക്കെ കഴിയും.
കഴിയൂല്ലേ ആഹ് ഞങ്ങളടി ഇപ്പത്തെ ലാസ്റ്റത്തെ ഉത്സവിണ് ഇനി അടുത്ത കൊല്ലേ ഉണ്ടാവുള്ളൂ
അതേ എത്ര ദിവസത്തെ അഞ്ച് ദിവസത്തെയാ
അഞ്ചൂസത്തെ
അപ്പോ ആനയൊക്കെ ഇണ്ടാവോ
ആനയ്ണ്ടാവും. പിന്നെന്താണ് പ പകൽപൂരം പിന്നെ പറയെടുക്കാൻ വീട്ടി വരും.
ആഹ് അമ്പൽത്തിലേതാ പ്രതിഷ്ഠ?
പ്രതിഷ്ഠയെന്ന് പറയുമ്പോ ഏഹ് ശിവന്റെണ്.
ശിവന്റെ.
ശിവന്റെ ആഹ് ഒരു കുഞ്ഞമ്പലോട്ട എന്ന് പറഞ്ഞാ ഞങ്ങ ഈ പ്ര ആഹ് ഈ പ്ര ഇവിടുത്തെ പ്രദേശവാസികള് തന്നെ പൊറത്ത്ന്നങ്ങനെ ആരും വരൂല ഈ പ്രദേശത്തുള്ളവരന്നെ ആഹ് ആഹ് ഈ ആഹ് ഈ പ്രദേശം മാത്രം
ഞങ്ങടെ നാട്ടിലും അതെ ചെറിയൊരു ഉത്സവാണ് പക്ഷെ ഞങ്ങക്കൊക്കെ ഭയങ്കര വല്യ ഉത്സവമാണ് അതെ
അവിടുത്താരുടെല്ലേ ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ഇത് അന്ന അന്നദാനം ആഹ് സംഭവെല്ലാം അവിടെ ണ്ടാവോ
ആഹ് അതൊക്കെ ണ്ടാവും അന്നദാനൊക്കെ ണ്ടാവും അത് ഞങ്ങക്ക് ഞങ്ങക്ക് നാല് ദിവസത്തെ ഉത്സ ത്സവാണ് അത് മറ്റേ നമ്മുടെ കൊടുങ്ങല്ലൂര് ഭരണീ അശ്വതി ഒക്കെ ല്ലേ ആഹ് സെയിം ടൈമില ആഹ് ആ സെയിം ടൈമി തന്നെയാണ് ഞങ്ങടെ അമ്പലത്തിൽ ഉത്സവം ദേവിമാരായ യതുകൊണ്ടേ ദേവീടെ പ്രതിഷ്ഠയാണ്
എല്ലെ ആഹ് ആഹ്
ആഹ് അപ്പൊ ആ പ്രതിഷ്ഠയുടെ ആ സമയവും ഒക്കെ ആഹ് സമ ആഹ് ഇതാണ് ആഹ് ഒരു ടൈമിലാണ് ഞങ്ങക്ക് ഒരു ദിവസം സം ഇങ്ങനെ കളമെഴുത്തും പാട്ടൊക്കെ ആരിക്കും മൂന്ന് ദിവസം കളമെഴുത്തും പട്ടൊക്കെയായിരിക്കും ആഹ് ഇങ്ങനെ ദേ ദേവീടെ കളവുണ്ടാവും ആഹ് വടക്കൻ ചൊവ്വദേവീന്ന്
വടക്ക് ഞാൻ കേട്ടിട്ടുണ്ട്
ആഹ് ആഹ് വടക്കൻ ചൊവ്വ ദേവി അങ്ങനെ ആഹ് അങ്ങനെ ദേവിടെ കളവുണ്ടാവും പിന്നെ കുറുമ്പ് മുത്തീന്ന് പറയും മുടിയാടില്ലേ നമ്മള് മുടിയാട്ടം കണ്ടിട്ടി
മുടിയാട്ടം ആഹ് മനസാ ആഹ് മനസിലായി ആഹ്
ആഹ് അവ അതിന്റെ കളവുണ്ടാകും പിന്നെ നമ്മുടെ ചാത്തൻ ഏഹ് വിഷ്ണുമായ ചാത്തന്റെ കളവുണ്ടാവും അങ്ങ പിന്നെ നാഗത്തിന് കളവുണ്ടാകും അങ്ങനെയാണ് ഞങ്ങടെ ഉത്സവത്തിന്റെ ഇത് പിന്നെ ആന ഒരു ആനേ ണ്ടാവേള്ളൂ
ആഹ് ഇവിടെ ആനോരണ്ണം ണ്ടാവൊള്ളൂ ചെറിയതായതോണ്ടെ ആനോരെണ്ണം ണ്ടാവുള്ളൂ കെട്ടാൻ സ്ഥല സ്ഥലോന്നുല്ല ഇവിടെ
ആഹ് പിന്നെ ഞങ്ങക്ക് എന്താ പ്പൊ ഞങ്ങക്ക് പരിപാടികളൊക്കെ ണ്ടാകും ഏഹ് രാത്രിയാകുമ്പഴേ
ആഹ് ഗാനമ രാത്രി ണ്ടാവൂല്ലേ ഡാൻസെല്ലാം ണ്ടാവൂലെ ആഹ് ആഹ് അതെല്ലാ ദിവസോം ണ്ടാവോ അല്ലെങ്കില്
ഇല്ല ഇല്ല ഇല്ല ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഇണ്ടാവില്ല്യ അങ്ങനെ പ്രഭാഷണങ്ങളോ അങ്ങനെന്തേലൊക്കെ ആയിരിക്കും പിന്നത്തെ ദിവസം എന്തെങ്കിലും നാടൻ പാട്ടിന്റെ എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കും പിന്നെ ലാസ്റ്റ് ഡേ ആയിരിക്കും നമ്മുടെ കുട്ടികൾടെ കലാപരിപാടികളൊക്കെ
ആഹ് ആഹ്
കുട്ടികൾടെ മാത്രല്ല ട്ടൊ ഞങ്ങള് നാട്ടുകാര്ടെ മുഴുവനും കലാപരിപാടിയാണ്
അവിട്ത്തെ ആൾക്കാര്ടെ അല്ലേ
അങ്ങനെ പറയാം പക്ഷെ നമ്മക്ക് നമ്മളല്ലേ പിന്നെല്ലാ ഞാ ഞാൻ ഡാൻസറാണ് ഏഹ് ഞാൻ ക്ലാസ്സി ക്ലാസിക്കല് കളിയ്ക്കും ഏഹ് വെസ്റ്റേണും കളിയ്ക്കും അപ്പൊ ഡാൻസ് എന്താണേലും
കളിച്ചോ അല്ല നിങ്ങാ ഗ്രൂപ്പ് പഠിക്കേണ്ടെ ഗ്രൂപ്പ് ആയിട്ടാണോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട്
അല്ല അല്ല ഇപ്പൊ ഞാൻ ഇപ്പോ എന്റെ നാട്ടിൽന്ന് പറയുമ്പോ ഞാൻ എന്റെ വീടുള്ള സ്ഥലത്തെ കാര്യങ്ങളാ പറയണേ ഇ ഞാൻ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടന്നേക്കുന്ന സ്ഥലത്ത് ഉത്സവങ്ങള് ഏ ഇത് ഇപ്പൊ അടുത്ത് ഒരു തിരുവനകുളംന്ന് പറഞ്ഞ അമ്പലമുണ്ട് കേട്ടിട്ടുണ്ടാ തിരുവൈരാണിക്കുളം തിരുവൈരാണിക്കുളം ആ മഹാദേവന്റെ അത് ആലുവ ആലുവ ആലുവ ആ ആ തിരുവൈരാനിക്കുളം
ആ കേട്ടിട്ടുണ്ട് എനിക്ക് സ്ഥലം എനിക്കറിയില്ല
ആ അപ്പൊ അവിടെ അവിടെയാണെങ്കിൽ അവിടെ ഞങ്ങള് പോകും അങ്ങനെ ഇവിടത്തെ ഉത്സവങ്ങക്കൊന്നും അധികം പോയിട്ടില്ല പിന്നെ ഞാൻ ഡാൻസ് പഠിക്കുന്നത് ഇവിടെയാണ് ഞാൻ എന്റെ വീട്ടിന്റെ അവിടെ ഡാൻസ് പഠിക്കലൊന്നും ഉണ്ടായില്ല പക്ഷെ പരിപാടി എല്ലാവരും കൂടുമ്പോ നമ്മൾ ഡാൻസ് ഒക്കെ കളിക്കും
ഡാൻസ് കളിക്കും ഹലോ ഹലോ ആ കേൾക്കുന്നുണ്ട്
ആഹ് അങ്ങനെ
ഇവിടെയും കൊച്ച് കിടന്ന് അലമ്പാണേ ഒരു ചെറിയ കുഞ്ഞ്ണ്ടേ ആ അപ്പൊ അടുത്ത് വന്നിട്ട് എറി എറിഞ്ഞുകൊണ്ടിരിക്കാണ് ഓരോ സാനം പിടിച്ച് മേത്തോട്ട്
ആഹ്
ആ പിന്നെ രാവിലത്തെ ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ
ആഹ് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു
ഇനി ഉച്ചത്തേക്ക് റെഡി ആക്കണം അല്ലെ ഉച്ചത്തേക്ക്
റെഡി ആക്കണം എന്റെ എന്റെ കാല് ഒന്ന് കാലൊന്നു ഉളുക്കിയിട്ടേ ഞാനിങ്ങനെ ഇരിപ്പാണ്
അതെന്ത് പറ്റിയത്
അത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോ പടീമേന്നൊന്ന് വീണതാ എന്നിട്ട് പിന്നെ ഇപ്പോ ഇങ്ങനെ ഇരിക്കണ അവസ്ഥയായി അപ്പൊ പിന്നെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയത് കുട്ടിയുടെ ആവശ്യത്തിനാണ് പക്ഷെ ആ പക്ഷെ ഞാൻ പക്ഷെ വീണത് അവിടെത്തന്നെ കാണിച്ചു അപ്പൊ ആഹ് ചെറിയൊരു ഇത് അങ്ങനെ എല്ലിന് പൊട്ടലൊന്നും ഇല്ല ചെറിയൊരു പ്രശ്നം
ആഹ് ചില ലിഗ്മന്റിന്റെ പ്രശ്നോ ആഹ് പെട്ടെന്ന് പെട്ടെന്നുളുകുമ്പോ പെട്ടെന്ന് വരാറുണ്ട് അപ്പൊ നമ്മ ഐസ് വെക്ക ഐസ് വെക്കാൻ പറഞ്ഞവര്
ഐസൊക്കെ വെച്ചായിരുന്നു ചെറു ചെറുപ്പമായിരുന്ന അപ്പോഴേ ഞാനൊരു തവണ ഇങ്ങനെ വീണിട്ട് ഈ സെയിം ഇപ്പൊ സംഭവിച്ചേക്കണ സ്ഥലത്തന്നെ ഇപ്പൊ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ എനിക്ക് അത് തന്നെ സംഭവിക്കുന്നത്
ആണോ അപ്പൊ അവിടെ പറ്റിയ പിന്നേ പിന്നേം വന്നോണ്ടിരിക്കും അതാണ്
ആഹ്
ഒ ഒടിവോന്നുല്ല അത് ഭാഗ്യം അല്ലേ ഇങ്ങനെ ഒട്ടല് പൊട്ടലും വരാത്തെ ഭാഗ്യം അതിപ്പ ഒരാഴ്ചക്കുള്ളി മാറിക്കോളും ഇവിടെ രാത്രി എങ്ങനെയാന്ന് അറിയില്ല നാടൻ പാട്ട് നാടൻ പാട്ട് നാളേ ഉള്ളത് ആ പ്രസീത പാട്ട്കാരത്തില്ലേ അവരെ നാടൻ പാട്ടാണ് മഴ അങ്ങനെ നല്ല മഴേണങ്കിൽ പോകൊന്നില്ല എന്നാലും അവടെ ഷീറ്റല്ലാം കെട്ടീട്ടിണ്ട്.
ആഹ്.
അങ്ങനെ.
പിന്ന അന്നദാനം തുടങ്ങിട്ട്ണ്ട് ഇന്നലെ തുടങ്ങിയന്നദാനം. ആഹ് അഞ്ചുസോം ഉണ്ടാവും.
അഞ്ചു ദിവസം ഉണ്ടാകും.
അഞ്ചുവസൊ ഉണ്ട്. ഉം. അപ്പൊ നമ്മള് പോയി സഹായിച്ചൊടുക്കണോട്ടാ. എന്ന നമ്മള് അമ്പത് അടുത് ത്ത അമ്പലായതോണ്ടേ ഞങ് അമ്പലായതോണ്ട് നമ്മ എടക്ക് ക്ക് പോയി എടക്കുന്ന് പറഞ്ഞാ ഞാൻ ഇന്നല പോയി ഇന്ന് പോയിട്ടില്ല ഇന്ന് ഈ മഴ കൊച്ചിനേട്ടങ്ങെനേ പോകുന്ന് വിചാരിച്ചിട്ട്.
ആണല്ലേ? ആഹ്.
പിന്നെ അതികഴിഞ്ഞിട്ട് പിന്നെ പകൽപൂരുണ്ട് അത് ആഹ് ആ ഒരാ ആ ഒരാനേരന്തെ ഉള്ളൂട്ടാ പകൽപ്പൂരംന്ന് ഒരാനെറ്റേ ഉള്ള്. പിന്നെ കാവടി ഇണ്ടാവും പിള്ളാർടെ കാവടി.
കുഞ്ഞു കാവടി. ആ കാവടിയൊക്കെ ഞങ്ങളിവിടെ ഞങ്ങടിവിടെയൊക്കെ കാവടിയൊക്കെ ഭയങ്കര പ്രശസ്തോണ്. ഞങ്ങടിവിടെ ഇവിടടുത്തൊരു മന്നമ്പലുണ്ട്. കേട്ടിട്ടുണ്ടോ മന്നം?
മന്നം കേട്ടിട്ടില്ല. ആ പൂയക്കാവടി കേട്ടിട്ടുണ്ട്.
ആഹ് പൂയക്കാവടി അത്യാവശ്യം വല്യ രീതിയിൽ നടത്തുന്ന ഒരു ഏരിയാണ് നമ്മടിവടെ.
അവടെ ആ ആലുവ പ്രദേശം അല്ലേ?
ആലുവ ആലുവ ആലുവ പറവൂര് ഭാഗത്ത്.
പാറൂര് ആ പാറൂര് വന്നിട്ടിണ്ട് പടക്കം മേടിക്കാൻ. നല്ല ലാഭത്തിന് കിട്ടുവല്ലോ അവിടെ പടക്കം
ആഹ് ആഹ്. അതെ അതെ. അത് അത് സ്ഥലവുണ്ട് ആനച്ചാലന്ന് പറയും ആ സ്ഥലം.
ആനച്ചാല് ആനച്ചാല് വെള്ളത്തിന്റെ വല്ലോ ആണാ അല്ലല്ലേ?
അല്ലല്ലല്ലല്ല അത് ആ പടക്കൊക്കെ നമ്മളിങ്ങനെ മെയിനായിട്ട് കിട്ട്
മെയിനായിട്ട് നല്ല ലാഭായിക്കും അല്ലേ? ലാഭായിക്കും. ആ ഞാനിവടന്ന് കൊച്ച്‌ എപ്പോഴും പറയും. ഇനി വിഷു വരുമ്പോളും പിന്നെ ആണ് ദീപാവലിക്കലൊ അവിടെ പോയി മേടിക്കാൻ. ഇവിടുന്ന് പെട്രോളടിച്ചിട്ട് അവിടെന്നൊരു പത്
പത്തൂറ് പോരെ അതിന് അവിടെ വേണെങ്കില് എക്സ്ട്രാ വാങ്ങിക്ക അല്ലേ?
ആഹ് എക്സ്ട്രാ ആപ്പ അല്ല എക്സ്ട്രാ മേടിക്കാൻ പറ്റില്ല. ഇവിടെ അതിനെ കാട്ടിലും വെല്യാണ് പടക്കത്തിന്.
ആഹ് നമ്മളൊരുമിച്ച് ഇപ്പൊ കൊറച്ചു പേരെ എല്ലാവരും കൂടി ഒരുമിച്ച് വരാന്നുണ്ടെങ്കിലുണ്ടല്ലോ വണ്ടിയെടുത്ത് വരാണെങ്കി അങ്ങനെയൊക്കെയാണെങ്കി ലാഭോ ആണ്.
ഇല്ല ഇപ്പൊ പത്ത് അവിടുന്ന് പത്ത് മൂന്നൂ മൂവായിരം രൂപക്ക് സാനം മേടിച്ചാ ഇവിടെ ഞങ്ങടവടെ കൊണ്ടുവന്ന് മൂ ആറായിരം രൂവക്ക് വിക്കാം. ഇതുപോല അത്ര ലാഭം കിട്ടും ആഹ് അപ്പ ഞാൻ വിചാരിച്ച്‌ ഇനി അതൊരു ബിസിനസായി തുടങ്ങാന്ന് വിചാരി
ആഹ്. ആ ഭാഗത്തൊന്നും അങ്ങനെ പടക്ക് ക്കം കമ്പനി
അടക്കവ്യേ പടക്ക കമ്പിനിയില്ല ചെറിയ കടകളാണ് ഉള്ളത് ഇന്നാ ആ കടേലെന്നെ നല്ല വെലേര്ക്കും
അതെന്താന്ന് വെയിച്ച് കഴിഞ്ഞാ അവിടെയെക്കെ ഭയങ്കര ഹ് ഇങ്ങനെ ഹ് ഭാഗം ഇങ്ങനെ ഇത് ഇതൊക്കെയല്ലേ പിന്നെ ഭാഗത്ത് ആ ഭാഗത്ത് അബീ ഒരുപാട് ആള്കള് തിങ്ങിത തിങ്ങിപ്പാർക്ക്ണോണ്ടായിരിക്കാംഅവെടെയൊന്നും അങ്ങനെ പടക്ക കമ്പിനികളില്ല ആഹ്
മിക്ക ആൾക്കാരും പറവൂര് പോയി മേടിക്കൊള്ള്
ആഹ്
ഇപ്പ ഞങ്ങടെ ഫ്രണ്ട്സ് ഇത് കഴിഞ്ഞ പ്രാശ്യം ഹ് എന്റെ കൂട്ട് എന്നെ ഭർത്താവിന്റെ കൂട്ടേരൻ ട്ടാ അവര് വണ്ടി എട്ത്തിട്ട് ഒരു മൂന്നാല് പേരും കൂടി മേടിച്ചിട്ട് ഭയങ്കര കുറെ ലാഭത്തിന് കീട്ടിയന്ന് പറയണ്ട് നമ്മടെ ഇവെടെ മേടിക്ക്ണെ എര് ത്തേ കമ്പിത്തിരി ഇരുവത് രൂപക്ക് ആണെങ്ക അവെടെ പത്ത് രൂപക്ക് കിട്ടും പത്ത് രൂപ ലാഭം അല്ലേ
ആഹ് അങ്ങനെയെല്ലേ അങ്ങനെ ഷൈക്കാക്കി വെക്കാ ഉം അങ്ങനെ ആഹ് ഇല്ല ഇല്ല റേഞ്ച് ഇടക്ക് ഇഷൂണ്ട് അപ്പൊ കെെച്ച് ചെലത് ഇങ്ങനെ വിട്ട് കേക്കണേ അങ്ങനെ പിന്നെ ഹ് പിന്നെ നി നിങ്ങൾടെ ഉത്സവത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഡ്രസ്സ് കോഡും അങ്ങനെയുള്ള കാര്യങ്ങളെക്കെ ഇണ്ടോ
ആഹ് ബ്ലാക്ക് ആയിക്കും ഓരോ ദിവസേ ഓരോ ഡ്ര ഓരോ കളറായിക്കും സ്വർണ ഒരെ പോൽ ത്തെ കളറ് ഇങ്ങനെ ഒരെ പോൽത്തെ ഡ്രസ്സെല്ല മാച്ച് ആയതേ എന്ന് പർണാ ഇപ്പം വ വൈറ്റാണെങ്കില് വൈറ്റില് ഉടുപ്പ് ഇങ്ങണെ ഇണ്ടാവും
അങ്ങനെ അങ്ങനെ അങ്ങനെ വൈറ്റെന്നെ എല്ലാവരും നമുക്കേ എങ്ങനെ നമുക്കോ അങ്ങനെയക്കെ തന്നെയുണ്ടാവും നമുക്ക് അങ്ങനെയെക്കെ തന്നെയാ ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ ഏ ഇങ്ങനെ ആ അങ്ങൻ ഇതെല്ല നമ്മള് ഉത്സവത്തിന്റെ അന്ന് ഇങ്ങനെ പ് മെയിൻ ഉത്സവത്തിന്റെ അന്ന് നമ്മള് ഹ് പറഞ്ഞിട്ട് എല്ലാവരും പറ്റാവുന്നവര് എല്ലാവരും ഒരേപോൽ ഹ് ആഹ് ഒരേ പോൽത്തെ ബ്ലൗസ് ആഹ് ബ്ലൗസ് ഒക്കെ ഒരെപോൽത്തെ ട്ട ആഹ്
ആഹ് ആഹ്
ഈ സെറ്റ് സാരിയാണെങ്കെ അതിന് ഒരേ പോൽത്തെ ബ്ലൗസ് അങ്ങനെയെക്കെ ചിയ്യും പക്ഷെ അത് ഒരു രസ്വാണ് ട്ടോ നമ്മ നമ്മള് ഒ ഒരു ദിവസം അങ്ങനെ നമ്മളെല്ലാം മറന്ന്ട്ട് എല്ലാം എല്ലാവരിം കൂടി ഒരുമിച്ച് ആദരിക്ക്ന്ന ആഹ് ഇത് ഇരിക്ക്ന്ന ഒരു ടൈമാണ്
ടൈമാണ് ആഹ് ആഹ് ഇപ്പെ എനിക്കൊര് കോള് വര്ന്ണ്ട് ഞാൻ വിളിക്കാൻ
ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കേ ശെരി എന്നാ
ശെരി